കേക്കിൽ
ഓഹ് കേക്ക്ണ്ട് കേക്ക്ണ്ട് പറഞ്ഞോളി എന്തൊക്കെ വർത്താനം
നല്ല വർത്താനം അങ്ങനെ പോക്ണ്ട്
സുഖാണില്ലേ
ഓഹ് സുഖം മഴക്കെ ഉണ്ടൊ
മഴ ഇന്നലൊക്കെ ഫുള്ള് മഴയിനി ഇന്നിപ്പോ മഴ ഇല്ല ഇന്നലെക്കെ റെഡ്അലർട്ടൊക്കെ ആയിട്ട് സ്കൂളൊക്കെ ലീവായി അങ്ങനെ കൂടിന്നല്ലേ ഇന്നിപ്പോ മഴയൊന്നുമില്ല നല്ല വെയിലാണ് ഫുള്ള് വെയിലാണ് ഉം ആഹ് രാവിലെല്ലേ
ഉം ചോറൊക്കതിന്നോ
ഓഹ് ചോറക്കതിന്നെ ചോറൊക്കെ തിന്നുള്ള റസ്റ്റിലാണ്
ഉം ഉം പണിയൊക്കെ കഴിഞ്ഞ അടുക്കിവെക്കുലേ
ആഹ് എല്ലാപണിയും കഴിഞ്ഞ് പണിയൊക്കെ കഴിഞ്ഞോ
ഓഹ് പണികഴിഞ്ഞ്
ഉം
മക്കളൊക്കെ സ്കൂളില് പോയോ
ആഹ് മക്കള് സ്കൂളി പോയി
ഉം ഉം
നാലര ആകുമ്പത്തിന് വരും
ഏഹ് എങ്ങനെ വരോ
അല്ലല്ല അവിടെ വണ്ടിൽ ആക്കി കൊടുക്കലാണ് പിന്നെ മോന് പിന്നെ ആഹ ആഹ് മോള് ചെറുതാണ്
ഉ എന്താ പഠിക്കണ
മോള് ഇവിടെ സ്കൂളാണ് പഠിക്കുന്നത് മോന് പിന്നെ വലുതാണ് ഇന്നലെ പിന്നെ മഴയൊക്കെ ആയത് കൊണ്ട് ഇന്നല്ല ഒരു മീ പിടിക്കാനൊക്കെ പോയത് ഇന്നലെ ഓ നല്ല ബ്രൽ കിട്ടി അടിപൊളി ബ്രാൽ കിട്ടീ ഇന്നലെ ചൂണ്ട പുതിയ ചൂട വാങ്ങിക്കണ് അയിനെ പൊരിച്ച് തിന്ന് പുതിയ ചൂട വാങ്ങിക്കണ് എറിങ്ങി പിടിക്ക പ്രത്യേക സൈസൽ ചൂണ്ടണ്ട് അത് വാങ്ങീന്ന് അപ്പൊ അത് ഇട്ടിട്ട് മീനെ പിടിച്ച് ഓ ഏൻ കിട്ടാ കൊറച്ച് പണിയുണ്ട് കിട്ടാാന് എന്നാലും കൊഴപ്പില്ല
കുറേണം ഉണ്ടേനും
ഓ മുനാലെണ്ണം ഉണ്ടേനി അയിന് ഉള്ളില് എരനെ കൊടുക്കണം എന്നിട്ട് അങ്ങനെ വേണോ പിടിക്കാന് മണ്ണീര അല്ലെങ്കിൽ മൈദപ്പൊടി ട്ട് അത് അയിന്റെ ഉള്ളിൽ കുടുക്കേ അങ്ങനെക്കെ ഇത് പിടിക്കോ അവിടപ്പം വെള്ളം കൂടിയതൊണ്ട് പ പ ആഹ അല്ലല്ല ഫ്രണ്ട്സും ഉണ്ടാവും ഇപ്പ വെള്ളം കൂടിയതൊണ്ട് നല്ല പിന്നെ മീനൊക്കെ നല്ലണ്ട് പാട്ടൊക്കെ
ഉം ഉം
അപ്പൊ നല്ല സുഖാണ് പിടിക്കാന്
എന്നും പോയ പിടിക്കാന്
ഇടക്കൊക്കെ പോവും കൈവെള്ളപ്പൊക്കെ പോകവും
ക്ലാസ് കഴിഞ്ഞ് വന്നിട്ട് പോ ലൈക്കോ
ആഹ ആഹ ക്ലാസ്സ്‌ കഴിഞ്ഞഞ് വന്നാ കൂട്ടുകാര പോരോ പോവും മഴ ആകം പിന്നെ കളിക്കാ കയില്ല പാത്തൊക്കെ ചെളിയും വെള്ളവും അല്ലേ അപ്പൊ പിന്നെ എ ഒരു ഹോബി ആയിട്ട് ഇത് ഒരു ഇതാണ്
മ് മ്മ്
ചിലപ്പോ ആരെങ്കിലും ഉണ്ടെങ്കിലുംക്ക് കൂളുകാരുണ്ടെങ്കില ഒക്ക് വിക്കും ചെയ്യോ
ഉം
ഒന്നിന് ഇരുന്നൂറുപ്യൊക്കെ കിട്ടും വലുതാണെങ്കില്
ആഹ സുഖമാണല്ലോ
ഓ
വാങ്ങുവായിരിക്കൂലെ ആൾക്കാര്
ഓഹ വാങ്ങലുണ്ട് ഓരിടത്തന്ന് വാങ്ങലുണ്ട്
മ്
സ്ഥിരം വാങ്ങണവർ ഉണ്ട് രണ്ട മൂന്നാള്
മ്
എന്താ പഠിക്കുന്നോന്
ഓന് പ്ലസ് വണ്
ഉം ഉം ബമ്പളഷ്ന്ന്റഞ്ഞ അല്ലെങ്കി
ആഹ് പ്ലസ് വണ്ണിലേക്ക് പ്ലസ് വണ്ണിലേക്ക് ആഹ് പത്ത് കഴിഞ്ഞ്
ഏഹ്
ഉം അവിടെന്തൊക്കെ പിന്നെ വേറെ വിശേഷങ്ങള്? അവിടെ എന്തൊക്കെ വിശേഷം?
നല്ല വിശേഷം അങ്ങനെയൊക്കെ പോണ് ഇവിടങ്ങിനെപ്പൊ ഞാനിപ്പോ പഠിക്കാണ് അപ്പൊ ക്ലാസില്ലപ്പൊ കൊറച്ച് രണ്ടു മാസായി ഡിഗ്രി കഴിഞ്ഞിങ്ങനെ നിക്ക ഇനി എന്തെങ്കിലും കോഴ്സ് സ് ചേരണം വിചാരിച്ച്
ആഹ് ആഹ്
അങ്ങനെ പൊരേലിങ്ങനെ നിന്ന് മടിയാവാ
ആഹ അത് ശെരി വീട്ടിലിങ്ങനെ കൊറേ നിക്കുമ്പോ ഒരു മടുപ്പാണല്ലോല്ലേ?
ആഹ് പോവാന്
ആഹ് ഒറ്റക്ക് ഇങ്ങനെ കുത്തിരിക്കുമ്പോ ഒരിതാണല്ലോ? നല്ല എന്തെങ്കിലും കോഴസിട്ടിയാല് അതില് ചേരാ ആഹ് മയ ആണ്. മയത്ത് പിന്നെ എങ്ങോട്ടും ഒരു യാത്ര പോകാനും പൊകാനും കയ്യൂല ഉം ഉം മയത്ത് നമ്മുക്ക് യാത്ര പോകാനും ഒക്കെ ബുദ്ധിമുട്ടാണല്ലോ? വെറുതെ ഇങ്ങനെ തൂങ്ങി പിടിച്ചിരികാന്നല്ലാതെ വീട്ടില് പിന്നെ മഴ ഇങ്ങനെ പെയ്യുമ്പോ നല്ല കട്ടൻചായൊക്കെ കാച്ചി നല്ല പയംപൊരി ഒക്കെ ഉണ്ടാക്കി അത് കൂട്ടി കുടിക്ക അത്രേ ഉള്ളൂ.
നിങ്ങള് ചായക്കടിയൊക്കെ ഇണ്ടാക്കൽണ്ടോ?
ഓ ഞാൻ ഇന്നെല നല്ല പയംപൊരി ഇണ്ടാക്കി. ന്ന്‌ രണ്ടു ദിവസം മുന്നേ ചക്കപ്പൊരി ഇണ്ടാക്കി ഇപ്പൊ ചക്ക സി
ആഹ് അത് ഞാനും ഉണ്ടാക്കീനി മിനിഞ്ഞാന്ന്.
ആഹ് ഇവിടെ ഉം ചക്കണ്ട് ഇഞ്ഞുണ്ടയ്മെ അഞ്ചാറെണ്ണം പക്ഷെ കിട്ടൂല നന്ന മോളിലാണെയ്
ഉം
അപ്പൊ അത് കിട്ടുല അപ്പൊ കിട്ടിയത് വെച്ചിട്ട് നല്ല ചക്കപ്പൊരിയും പിന്നെ കട്ടൻ ചായിം
ഞാൻ ഉണ്ടാക്കിയപ്പോ ആ ചക്ക പൊരിയെയ് പൊരീയിണില്ല അത് എന്താ അറില്ല
അത് പോരി അത് വെള്ളത്തിലിട്ട ചീനിട്ടൊ
ഇല്ല
മഞ്ഞപ്പൊടിയും ഉപ്പും കൊയച് വെച്ചല്ലേ?
ആഹ്
നിട്ട് തീരറായില്ല പക്ഷെ ഞാൻ ഫസ്റ്റ് ഉണ്ടാക്കിയപ്പോ മഞ്ഞൾപ്പൊടി ഉപ്പൂ ഇട്ട് ഞാന് കുറച്ച് വെള്ളം കൂട്ടി കൊഴച് വെചു ന്നിട്ട് ഞാൻ ചട്ടിയിലിട്ട് ഇതാക്കിയിട്ട് കൊഴഞ്ഞു പോവാ തീരെ സൗണ്ട് വരില്ല നമ്മൾ പാത്രത്തി കിടുമ്പോ ഒരു ഒച്ച വരൂലേ അത് ഇല്ല അപ്പൊ ഈപ്പൊ ഇപ്രാവശ്യം ഞാൻ ചെയ്ത് പക്ഷെ ഇപ്രാവശ്യം ഉണ്ടാക്കിയത് നല്ലോ നന്നായി ഓഹ്
എങ്ങനെ ഇണ്ടാക്കിയെ?
ഞാൻ അങ്ങനെന്നെ ഇണ്ടാക്കി മഞ്ഞപ്പൊടി ഉപ്പും കുറച്ച് വെള്ളവും കൂട്ടി കൊഴച്ച് വെച്ചിന് പിന്നെ നല്ല എണ്ണ ചൂടായപ്പോ അയിലിട്ട് ട്ടിട്ട് ഞാൻ നല്ല കുറച് സമയം വേവാണ്ടാവുട്ടോ? അവിടെ തന്നെ നിക്കണം അടുപ്പു ങ്ങതന്നെ നിക്കണം
ആഹ് ആഹ് അതേകും ഞാൻ വേഗ എടുത്തീനു കരീന്ന് വിചാരിച്ച്
അതെന്താന്നറിയോ തീ കൂടിയ തീ കൂടെരുത് തീരെ തീ കൂടിയാ കരിഞ്ഞ് പോവും തീ കൂടാതെ ഏ ഒരു എള എളം തീയില് വേണം വെക്കാന്. എന്നിട്ട് പിന്നെ ഇങ്ങട് മൊരിച്ചെടുക്ക അന്ന രം പാത്രത്തിലേക്ക് ഇട്ടിട്ട് അപ്പം തന്നെ നമ്മള് കുപ്പിയിലാക്കി വെകരുത്
അത് തണുക്കണംല്ലേ
അതൊന്ന് കൊറഞ്ഞ കൊറഞ്ഞ തണുപ്പ് വരുമ്പോ പിന്നെ കുപ്പിലാക്ക ഇവടെ മിനിഞ്ഞാന്ന് ഞാനൊരു കുപ്പി ഫുള്ള് ണ്ടാക്കിട്ടീനി അത് ഇന്നലെ ആവുംമ്പതേനു തീർന്ന് മക്കള് ഫുള്ള് കഴിച്ചി ഉം സംഭവം നല്ല ടേസ് റ്റാ ഓ സംഭവം നല്ല ടേസ്റ്റാ നല്ല രെസംണ്ടാവും കയിക്കാന് ചായക്കൂട്ടാൻ നല്ല രെസാ ഞാം വിചാരിച്ചി കുപ്പീലാക്കി വെച്ചാല് ആ കുപ്പീലാക്കി വെച്ചാ തണുതോവും വിചാരിച്ചി തണ്ത്തീല്ല
ഏഹ്
ഓ സമ്പവം നല്ല രെസണ്ട് കൊറച്ച് പണിണ്ട്ന്നേ ഉള്ളൂ ആ അരിഞ്ഞി ഉണ്ടാക്കി വ് കൊയ്ച്ചേ ച്ചി പിന്നെ അട്പ്പിലെടുത്ത്ങ്ങനെ നിന്ന് ങ്ങനെ ണ്ടാക്കണം ഗ്യാസ്മ്മേലൊന്നും ഉണ്ടാക്ക്യാല് മൊ തലാവൂല നല്ല
ഞാൻ ഗ്യാസ്മ്മെലെന്നേനു ഉണ്ടാക്ക്യേനേ
ആഹ് ഞാൻ ഇന്നലെ അടുപ്പത്താക്കി അടുപ്പത്താക്കി പ്പൊ നല്ലേ വേന്ന് അടുപ്പത്തെണ്ടാക്കി
ആഹ്
അപ്പൊ പിന്നെ പ്രശ്നല്ലാ ഗ്യാസ്മ്മലൊന്നും ണ്ടാക്ക്യ മൊതലാവൂല നല്ല ഗ്യാസാവും ചെയ്യും നമ്മള് വിജാ രിചാ ആ പെർഫക്ഷൻല് കിട്ടൂല്ല ആ കുറേ നേരം എടുക്കും ങ്ങനെണ്ടാക്ക്യാ മതി ന്നാപ്പൊ ചക്ക സീസണല്ലേ സീസൺ കയ്യാനായിട്ടോ
ഉം അല്ല വടേണ്ടേനി ചക്ക ണ്ടാക്ക ക്കുണ്ടോ ചോയ്ച്ചീനി ഉമ്മാ അപ്പൊ ഞാന് ഇൻക്കാവൂലാന്ന് പറഞ്ഞട്ട് അടെ വെച്ചാ
ആഹ് ശെരി
ഉണ്ടാക്കി കിട്ടാണെങ്കി തിന്നാ ഉണ്ടാക്കാൻ മടിയാണ്
ആഹ് ശെരി രസാണ് വൈകുന്നേരം മഴ ക്കെ പെയ്യുമ്പോ അപ്പോങ്ങനെ തിന്നാല് രസല്ലേ എാല്ലാരുംണ്ടാവുമ്പോ തേച്ചോ
ഉം ഉം വെറുതെക്കുംമ്പൊ ങ്ങെനെ പെറുക്കി തിന്നാലൊ
അതെ അയ്ന് ഒറ്റക്കാവുംബോ ഒന്നും ചെയ്യരുത് എല്ലാരും വേണം നമ്മളെ കൂടെ എല്ലാരും വേണം എന്നാലി ഞമ്മക്ക് എന്താക്കാ അത് സന്തോഷാണല്ലോ എല്ലാരും കൂടിഅങ്ങ് ഇര്ന്ന് ചായിം കുടിക്കാ കടിണ്ടാക്കാ അപ്പൊ നല്ലതാ അത് സന്തോഷാണ് ഉം ഞാനങ്ങനെ ഇവടെ ചെയ്യല് എന്തേലുംണ്ടാക്കുമ്പോ എല്ലാരും കൂടി കുത്തിര്ന്ന് കയ്ക്കും അപ്പൊ നല്ലൊരു ഹാപ്പിനെസാണ്
ഉം മക്കളൊക്കെ ഞ്ഞി എപ്പളാ വരാ
വെരാനായീണ് മോം മോള് വെരാനായീണ് കൊറച്ച് കൈഞ്ഞാ വെരും വണ്ടീല് വണ്ടീല് വെരും നാല്ല് വണ്ടീല് വെരും.
ഉം ഉം ഉം അവടെടുത്താണോ സ്കൂളൊക്കെ?
ആഹ് അടിത്താണ് ഒരു പത്ത് മിൻറ്റ്.
ആഹ്.
ഉം ഒര് പത്തിൻറ്റ് യാത്രേ ഒള്ളൂ. പത്തിൻറ്റൈയ്ഞ്ഞാല്- കൂളെത്തി കൂളെ പിന്നെ വേഗം വെരും ട്ടിയും കൊണ്ടുന്ന ഏഹ്.
വണ്ടീലേക്കൂലെ പോവല്?
ആഹ് ആഹ് ആഹ് വണ്ടീല്. വണ്ടീല് പോവലെ- ന്ന്പ്പം ന്നെലെപ്പോ മഴ ആതൊണ്ട് ലീവേനിഎട്ത്തിനി ഇപ്പെണ്ട്. ഇപ്പൊ നാളത്തെസ്ഥിതി എന്താ അറീല ആഹ് നാളത്തെസ്ഥിതി എന്താ അറീലാ.
ഇനിയിപ്പം ഇന്ന് വെയിലായോണ്ട് ഇനിപ്പോ നാളെ മയേക്കോ?
ആഹ് ആഹ് പറയാൻ പറ്റൂല്ല ഒരേ ദിവസം മാറി മാറിയണിപ്പം വരുന്നത്. ചൂടുള്ള സമയത്തു മഴ മഴയുള്ള സമയത്ത് ചൂട്. കൂടെ അങ്ങനൊക്കെ ആണല്ലോ പ്പൊ ഇപ്പഴത്തെ കാലാവസ്ഥ അങ്ങനെ ആണല്ലോ. എന്താന്നു അറിയില്ല ആഹ് നാളത്തെ സ്ഥിതി എന്താന്ന് അറിയില്ല. പിന്നെഎഴ്ന്നേറ്റ് ചായ കുടിച്ചപ്പം സമയായില്ലേ.
ചായൊന്നും അങ്ങനെ കുടിക്കേല്ല അത് ഞമക് മീനൊക്കെ ഉണ്ടാക്കണ്ടെ
ആഹ് ആയിക്കോട്ടെ എന്നാ ശരി എന്നാ ശരി കേട്ടോ.
ആഹ് ആയിക്കോട്ടെ.